ഹലോ
എന്തൊക്കെയാ കേൾക്കുന്നുണ്ടാ
ആഹ കേൾക്ക
ആഹ ഫുഡൊക്കെ കഴിച്ചാ
കഴിച്ചുകൊണ്ടിരിക്കുന്നു സ്കൂളിൽ അയച്ചിട്ട് കഴിക്കുക
ആഹ എത്ര കുട്ടിയോളാണ് ഉള്ളത് ഞാനും അതുപോലെ ആ ഒരു രണ്ടാളും ആ രണ്ടാ ആൾക്കാരും പോയി അപ്പൊ ഞാനും ഭക്ഷണം കഴിച്ച ഇങ്ങനെ ഇരിക്ക
ആ ബാക്കി ജോലിയെല്ലാം ഒതുങ്ങി ചോറ് കൊണ്ടോണോ കുഞ്ഞുങ്ങൾക്ക്
ഇല്ല ഇല്ല ഒർക്കൊന്നും വേണ്ട ഒർക്ക് പോയാ ഉടനെ സ്കൂള തന്നെ കഞ്ഞി ഉണ്ട് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് ചോറ് അവിടെത്തന്നെ ഉണ്ടാവും ഒന്നും കൊടുത്തേക്കാൻ പാടില്ല അവിടെ
അപ്പൊ ചോറിന്റെ പണിയൊന്നും കഴിഞ്ഞില്ല
ഇല്ല ഞക്ക് മഴയായതുകൊണ്ട് കറണ്ട് ഇല്ല ഇപ്പൊ എങ്ങനെ തേങ്ങ അരക്കും എങ്ങനെ അലക്കും മിഷിൻന്റെ അകതൊന്ന് നെട്ടു പോയി അല്ലെങ്കിൽ കല്ലമ്മെന്നു അലക്കനു ഇങ്ങനെ നിനക്ക് എന്താ ചെയ്യണ്ട അടുത്ത സ്റ്റെപ്പ് എന്നാന്നുള്ളത് ആലോചിച്ചിട്ട് കറണ്ട് വരാനൊന്നും പറ്റൂലല്ലോ
ഒരു മിറ്റ് ഏഹ് പാരസെറ്റമോൾ കാണുമായിരിക്കും ഉം പറഞ്ഞോളെ ഹലോ പറഞ്ഞോളൂ
ആഹ് പിന്നെ പിന്നെ ഞാൻ വിചാരിക്കുന്നതിനിയിപ്പൊ തേങ്ങ അരക്കാതെയുള്ള എന്തെങ്കിലും കറിയണ്ട് ഒപ്പിക്കണം ഉം കറണ്ട് ഇല്ലെങ്കില്
ചിറ്റാമളോട് പൂമാ പൂമാക്ക് ഉം ഉം
നിങ്ങക്ക് എത്ര മക്കള ഉള്ളത് ആഹ് ആഹ് എത്ര ക്ലാസിലാ
ഇവിടെന്നട്ടലും പെയ്തില്ലെങ്കിലും റേഞ്ചിന്റെ പ്രശ്നമുണ്ട് ഞാനാണെന്നുണ്ടെങ്കി എന്റെ മാമയുടെ വീട്ടിലെ വൈഫൈ കണക്ട് ചെയ്താണ് ഇരിക്കരുന്നത് അത് ഇപ്പോ ഇത്ര ലോങ്ങ് ആയത കൊണ്ടായി ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല
ആഹ് ആഹ്
തപ്പോ അങ്ങനെ
ആഹ് റേഞ്ച് കട്ട ആവുന്നുണ്ട് ഇടക്കിടക്ക് ആഹ് എന്റെ ചെറിയ മോള് നെയ്സറില്ലാ കെ ജിൽ ചേർത്തി പ്രാവശ്യം ഉം
ഉം
പിന്നെ മയ ഉണ്ടായിരുന്ന അവിടെ
ഇന്ന്തേ രാവിലെ പെെയ്തു
ആഹ് ഇവിടെയും നല്ലണ ഇരുടാ പിടിച്ചു നിന്നിട്ടുണ്ട് മൂടി പിടിച്ച് നിന്നിട്ടുണ്ട് ഉം
ആഹ് ഇത് ഒരു പെരേല് കഴിഞ്ഞു
ആഹ് ആഹ് മഴ പെയ്യുമ്പോ തന്നെ
നോക്ക അതെ അതെ
ഉം കഴിഞ്ഞ വർഷത്ത തന്നെ ഓർക്കുമ്പോ
പക്ഷെ അത്രത്തോളം മഴയൊന്നും ഇല്ല പ്രാവശ്യം
ഇല്ല ഇപ്രാവശ്യം പെയ്തിട്ടേ ഇല്ല അല്ല ഞാൻ പറഞ്ഞു പക്ഷെ പെയ്യുമ്പോത്തന്നെ പേടിയാ ആഹ് ഒരു ഇതാ ഓർമ്മ വരുവ ആദ്യം ഉം
ഉണ്ടോ ഉണ്ടേ കൊടു പിന്ന
ഇപ്രാവശ്യം മഴ പിടിച്ചന്ന് പറയാനുള്ള ഒരു വഴിയിൽ വഴ്തിട്ടില്ലാലോ ഉം
പിന്നെ മീനണോ ഇറച്ചിയോ
പിന്ന അതാ പറഞ്ഞ എന്താ ണ്ടുള്ള കൺഫ്യൂഷന്റെത്തള്ളത് ഞാന് മീൻ ഉപ്പാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വങ്ങിക്കൊണ്ട തരാ ഇറച്ചി ഇവിടെ ഓൾറെഡി ഉണ്ട് ഇനി ഇപ്പ എന്താ ആക്കേണ്ടത് എന്നുള്ള
ആഹ്
ഇന്നലെ ചർച്ചയാണ് അതുകൊണ്ട് ച്ച വേണ്ട മീനാക്കാ എന്നുള്ളൊരി ഇതേനും ഉം പിന്നെ രാവിലെ എന്താ സ്പെഷ്യല്
അങ്ങനെയൊന്നുമില്ല സ്പെഷ്യലായിട്ടൊന്നുംല്ലായിരുന്ന പോവും ചമ്മന്തിയായിരുന്നു കഴിഞ്ഞ് ചോറാക്കി വെച്ചിട്ടുണ്ട് നെത്തോലി അവിടെന്താ പറയണ് കൊഴുവേന്നാണോ നെത്തോലിന്നാണോ ഈ ചെറിയ മീന്
നെത്തൊലി
ആഹ് ഇവിടെ നെത്തോലി എന്നാ പറയണ ഹസ്ബൻഡിന്റെ വീട്ടി ലാണെന്നുണ്ടെങ്കി കൊഴുവാന്ന പറയുന്നെ
ഇവിടെ മക്കക്ക് ഇഷ്ടമുള്ള മീന അത് ഒരാ ആകെ കൂട്ടുന്നൊരു മീന അത് പൊരിച്ചാല് ഉം ഉം
അത് കറിയാക്കി വെച്ചിട്ടുണ്ട്
ആഹ്
മോക്ക് ചോറ് കൊണ്ടോണാര്ന്ന് അവള് കൊണ്ടുപോയി അവളങ്ങനെ കറിയൊന്നും കൂട് ട്ടൂല ചോറൊക്കെ കഴിക്കുന്നത് തന്നെ എങ്ങനോ അപ്പൊ ഇന്നലെ ചിക്കൻ മേടിച്ചുണ്ടായിരുന്നു അത് രണ്ട് പീസ് വറത്ത് ആക്ക് കൊടുത്ത് വിട്ട്
ആഹ് എന്നങ്ങനെ ചോറിന്റെ പണിയൊക്കെ അടെ കഴിഞ്ഞില്ലേ
ആഹ് അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പ എവിടെയെങ്കിലും റേഞ്ച് പിടിച്ച ഇരിക്കുക കോള് ചെയ്യ ഇല്ലെ കുറച്ച് കോൾസ് ഉണ്ട് ഇപ്പ പത്തെണ്ണം കൂടെ കംപ്ലീറ്റ് ആകാനുണ്ട്
ഇത് കഴിഞ്ഞ് സമാധാനമായല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ ഇതായിരുന്ന ഇതും കൂടെ കഴിഞ്ഞിട്ട എന്ത് ചെയ്യണം തൊടങ്ങണം ജോലികള് അല്ലാണ്ട് നമ്മളെല്ലാം ഒത്ങ്ങിട്ടിരി ക്കാൻനേരത്താമ്പഴത്തേക്ക് മക്കള് വരും ഇല്ല ചെലപ്പ റേഞ്ചിന്റെ ഇഷ്യൂണ്ടാവും ബാക്ക്ഗ്രൗണ്ട് ശെരിയുണ്ടാവൂല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പിന്നെ
പിന്നെ വേറെ എന്തൊക്കെയാ എവിടെങ്കിലും ഒക്കെ പോകാറുണ്ടോ
ഓഹ് പോവാറുണ്ട് ഉം അടേ
ഇപ്പ പോക്കൊക്കെ കൊറവാരിക്കും
പോയി രണ്ട് ദിവസം മുന്നേ വയനാട് ചുരത്തുമ്മേപോയി വെറുതെ ചയയൊക്കെ കുടിച്ച് കറങ്ങി വന്നു
ഓഹ് അട്ത്തന്നെആണല്ലേ
അത് കൊറച്ച്ണ്ട് ഒന്ന് രണ്ട്മണിക്കൂറ് ഓടാനൊണ്ട്
അത്രേം ഒണ്ട് ആഹ്
ഉം ഉം
പിന്നെ
ആഹ് മക്കളൊക്കെ ആയിട്ട് പോകുമ്പ അതൊരുവല്ല നല്ല
ആഹ് ഒര് രസാണല്ലോ എടക്ക്‌മ്മള് പോമ്പള് മനസ്സ് ഒന്നും ഫ്രീ ആവും
അതെ അതെ
ഉം ഉം പിന്നെ ഇങ്ങള് വേറെ താമസിച്ചതാണോ അല്ലെങ്കില്
ഇപ്പം ഞാൻ എന്റെ വീട്ടിലാണ്ള്ളത് ഹസ് ഹസ്ബന്റിന്റെ വീട്ടില് അമ്മ ഹസ്ബന്റ് ഹസ്ബന്റിന്റെ ചേട്ടൻ ഇത്രയും പേരാണ്ള്ളത്.
ആഹ് ആഹ്
ഉം ഇവിടെ ഉമ്മ ഒണ്ട് വാപ്പഒണ്ട് ഇത്തഒണ്ട് ഇത്താടെ രണ്ട് മക്കളൊണ്ട് എല്ലാരും ഞാനൊണ്ട് കുഞ്ഞൊണ്ട് ആറേഴു പേരൊണ്ട് ഇവ്ടെത്തന്നെ അവരെയൊക്കെ പോയി എല്ലാരും മൂന്ന് പേരും പോയി മൂന്ന് പേരും മൂന്ന് വഴിക്ക് പോയിട്ട്ണ്ട് ഒരാള് യു കെ ജില് ഒരാള് അംഗനവാടില് പോന്നു ഒരാള്ടെ നേഴ്സറില് വിട്ടേക്ക്‌ന്നു മൂന്നുപേരും.
ത്തില് പോവാനായിട്ടില്ലലെ
ആഹ് ഒണ്ട് ഒണ്ട് അത് വൈകുന്നേരം ഇത്തവണ മൂത്ത മോൻ പോണൊണ്ട് അത് വൈകുന്നേരവാ അവന്. ആഹ് നാലരക്ക്‌ നാലര റ്റു അഞ്ചര അഞ്ച മുക്കാലൊക്കെ.
ഇവ്ടെഒക്കെ ആറെര ആറെ മുക്കാല ആവ്മ്പ തൊടങ്ങും രാവിലെ
രാവിലെ അത് വല്യ കുട്ടികൾക്ക്
ആഹ് ആഹ്
ഇത് ആണല്ലേ ആഹ് ഇവ്ടെ വല്യ കുട്ടികൾക്ക് രാവിലെയാ. ഒരു മൂന്നാം ക്ലാസ്സോ നാലാം ക്ലാസ്സോ തൊട്ട് രാവിലെയാ ആ ബാക് ക്കി കുട്ടികൾക്കെല്ലാം വൈകുന്നേരം.
ആഹ് ആഹ്
ഉം
പിന്നെ ഉം രാവിലെ പറഞ്ഞയ്ക്കുന്ന കാര്യ സങ്കടാവാ മയത്തല്ലാം വിളിക്ക്
മഴയത്തൊക്കെ പോവ്ന്നതെ ആന്നെ.
ഉം
അവർക്ക് പോവാനും ഈ തണുപ്പൊക്കെ ആണെന്ന്ണ്ടെങ്കി അവര് കെടന്ന് മൂടിപ്പൊതച്ച് കെടന്ന് ഒറങ്ങും പിന്നെ ആ ഒറ
അതന്നെ അങ്ങനെ കെട അങ്ങനെ കെടന്നത് കാണുമ്പ വ്ളിക്ക്മ്പ ഭയങ്കര സങ്കടാ
പിന്നെ വിടാണ്ടിരിക്കാനും പറ്റൂലല്ലോ
കൊറച്ച് കൂടെ വല്തായിട്ട്ണ്ടങ്കി എന്താലും നിസ്കരിക്കാൻ വിളിക്കണല്ലോന്ന് വിചാരിക്കാ പഷേങ്കില് ഇദ് ചെറിയ മക്കളാവ്മ്പോ
ചെറിയാണോ എത്രായി എത്രാം ക്ലാസ്സി പഠിക്കുന്നു?
ഒരാള് ഒൻപത് വയസ്സാവാൻ പോക്ന്ന് ഒരാൾക്ക് നല് വയസ് ഉം
നാലല് വയസ്സകാരെ യു കെ ജിയിലോ എൽ കെ ജിയിലോ
യു കെ ജി ആയിട്ട് ചേർത്തത് ഒരു വർഷം കൊണ്ട് രണ്ടും
ആഹ് അഹ ഹ
ഉം ഉം
ഉം
പിന്നെ അങ്ങനൊക്കെ ആഹ്
ഒരു ഭർത്താവ് പോയോ ജോലിക്ക്
ആഹ് പോയി പോയി ഒര് മോളെ മദ്രസിലാക്കി വന്ന് അങ്ങനെ തന്നെ പോകും
അങ്ങനെ അങ്ങ് പോവും അപ്പൊ ആക്കും ആഹാരം കൊണ്ടു പോകണ്ട
വേണ്ട വേണ്ട ഒരുങ്ങി വരും
ഓര്
ചോറ് വഴിക്കാൻ വരും പിന്നെ ചായ സൈറ്റിൽ തന്നെ കഴിക്കും
കഴിക്കാം ആഹ് ഹ ഹ
പിന്നെ കൊണ്ട് പോകുമ്പം പറയും പിന്നെ അവര് ഒപ്പരള്ള ആൾക്കാരുണ്ടാവല്ലോ പഠിക്കറ് ഒര ഓലക്ക്ട്ടൽ നി ഞാൻ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻീട്ടന്നന്ന് കൊണ്ടന്നന്ന് കഴിക്കുമ്പോ അത്രു ശരില്ലോ ഓരോട് ചെയ്യുന്നാന ഇതിയല്ലേ
പോയി വരാനുള്ള ദൂരേ ഉള്ളൂ
അല്ല ഒരു രാവിലെ ഏഴ് മണിക്ക് പോയാല് രണ്ടര മൂന്ന് മണിയ ആകുമ്പോത്തേക്ക് വരും അത് ചിലപ്പോ സഹ യ്റ്റ് പല സൈറ്റിലാ ഉണ്ടാവാ ചിലപ്പോ അടുത്തുണ്ടാവും ചിലപ്പോ ആഹ് ചിലപ്പോ രണ്ട് മൂന്ന് സൈറ്റ് ഒക്കെ ഉണ്ടാവുമ്പോ അവിടെ മൂന്ന് ത്തില പോകേണ്ട വരും
ഉം ഉം ഉം
അല്ലാതെ പോയി നോക്കിട്ടില്ലെങ്കി പിന്നെ പണിക്കാറ് പറയാൻ പറ്റൂലല്ലോ എന്തെങ്കിലുംന്ന് കാണി വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഇരട്ടിപ്പണി ആയിരിക്കും ആഹ് പിന്നെ ഈ വയരങ്ങിറതൊക്കെ ആകുമ്പോം പ്രത്യേകിച്ച്
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ വേറെ എന്തൊക്കെയാ നിങ്ങള ഹസ്ബന്റ് നാട്ടിലാണോ അല്ലെങ്കില് ഗൾ
ആഹ് നാട്ടിലാണ് നാട്ടില്
ആഹ് ആഹ്
ആളിപ്പോ വേറെ ജില്ലയിലാണ് ഇങ്ങനെ ഒരോ ദൂര വർക്കുകള് പോയി ചെയ്യലാ നമ്മുടെ നാട്ടിൽ നിന്നിട്ടന്ന് ടൈലിന്റെ വർക്ക് നാട്ടി നിന്നിട്ടൊന്നും കാര്യല്ല നാട്ടിൽ നിന്നാലും കയ്യില് പൈസ നിക്കൂല ഇപ്പം ഇങ്ങനെ ദൂരെ പോയി നിന്ന് ഒരാഴ്ചയൊക്കെ പണിഞ്ഞു വരുവാണെന്നുണ്ടെങ്കി കയ്യില് പൈസ ഇണ്ടാവും പക്ഷേ നാട്ടി നിക്കുവാണെങ്കി കാണൂല്ല
ഇല്ല എൻ്റെ ഹസ്ബന്റ് പറയും പൈസ കിട്ടൂല്ല നമ്മളിപ്പ അറിയുന്ന ആൾക്കാരാവുമ്പോ പൈസ ഓരൊട്ട് തരുവേ ഇല്ല അവരിപ്പം കോൺട്രാക്ട് എടു ചെയ്യ ഒന്നിച്ചിട്ട് എടുക്കാ ചെയ്യാ എന്നാലോ പകു പൈസ മുപ്പത് മുപ്പതിനായിരം അവിടെ പിടിച്ചു വെക്കും നാല്പതിനായിരം പിന്നെ തരാം ഇത് ചോദിക്കാനും പറ്റൂല ഒര് തരുവയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് റെഡിക്ക് മൂന്ന് നാല് ലക്ഷം
അറിയാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കി നമുക്ക് പിന്നെ പ്രശ്നം ഇല്ല അവരോട് ചോദ ച്ച് വാങ്ങാലോ അറിയാവുന്ന ആൾക്കാരാവുമ്പോ അതൊരു ആഹ്
അറിയുന്ന ആൾക്കാര് എന്ത് ചെയ്യാ നമ്മളിട്ട് കളിപ്പിക്കും
ആഹ് എന്നിട്ട്
ഇത് പിന്നെ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ എടുത്ത് ചെയ്യുവല്ല ആഹ് വർക്ക് പണിയാരനായിട്ട് പോവാ ഹെൽപ്പറൊന്നുല്ല പണിയാരനായിട്ട് പോവും
ആഹ് ആഹ് പിന്നെ ഓരോ ഇങ്ങനത്തെ കോട്രാക്ട് എടുക്കുവായിരിക്കും ചെയ്യലേ
ആ ഓരോരുത്തര് എടുത്ത് ഇവർക്ക് വർക്ക് എടുത്ത് കൊടുക്കും അത് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കും
ആഹ് ആ അതന്നെ ആഹ് പിന്നെ അങ്ങനെയാമ്പോ ഇവർക്കാ ഇതുണ്ടാവാ റിസ്ക് ഇണ്ടാവ ഇവർക്കാണല്ലോ
അതെ അതെ എന്തെങ്കിലും വേറെ ഈ ഹേ സഹായത്തിൽ നിൽക്കുന്ന ആൾക്കടെ കയ്യിന്ന് എന്തെങ്കിലും ഒരു പാളിച്ച വറ്റിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ തലയിലാ
മൂന്നിടത്തുണ്ടെങ്കി മൂന്ന് സ്ഥലത്ത് ചെന്ന് നോക്കിയിട്ടില്ലെങ്കിൽ എ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാ പോവല്ലോ എന്നാ ശരി എന്നാ നിക്ക് ഉം